അപ്പ എന്തയും എന്തോടുക്കുവാ.
ഇവിടെ ഇരിക്കുന്നടെ ചേച്ചി ഇരുന്ന് ഇരുന്ന് ദേഹം വയ്യാഞ്ഞിപ്പം. കൊറച്ച് നടക്കാന്ന് കരുതി.
ജോലിക്ക് പോയോ.
ആഹ് ഞാൻ പോയിര്ന്ന്.
ജോലിക്ക് പോയോ ആഹ് ആഹ് ഇപ്പം ജോലിയിലാണോ.
ആ അല്ല.
അല്ല്യ ആ ആ ചായ കുടിക്ക്യാൻ വേണ്ടി ഇറങ്ങിയാണോ.
അല്ലാ.
അല്ലിയോ ആ നടക്കാൻ എറങ്ങിയതാണോ.
അല്ലാ.
പിന്നെന്തുവാ പരിപാടി.
ഇവിടെ ച്ചിരി മാങ്ങാച്ചാറ് ഇരുന്ന് അത് തിന്നോണ്ട് ഇരു
തിന്നുവാണോ എവിടാ വർക്ക് എവിടാ സൈറ്റിലാണോ.
അല്ല
ആ ആ ആ വീട്ടി തന്നെയാണോ.
ഉം.
ആഹ് ആഹ് ചോറൊക്കെ കഴിച്ചായിര്ന്നോ.
ഓ കയിച്ചു കയിച്ച്.
ആഹ് ആഹ്. ചായ കുടിക്ക്യും പ എപ്പഴാ സമയം.
ചായ കുടിക്കാൻ. മൂന്ന് മണിയാ സമയം.
ആണോ ആഹ് എവിടാ അവിടെ ഭർത്താവിന്റെ വീട്ടിലാ.
ഉം.
എവിട വീട് എവിടാ.
കാസർഗോഡ്.
കാസർഗോഡ് ആഹ് ആഹ് നല്ല ദൂരൊണ്ടല്ലോ.
അതെ.
ഇപ്പ വ അവിടാന്നൊ കാസർഗോഡാണോ.
ഉം.
ആഹ് ആഹ്. ഇയാൾടെ വീടെവിടാ.
എന്റെ വീട് ഇട്ക്കി.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്. ഇടുക്കിയിലോ അയ്യൊ രണ്ടും നല്ല ദൂരൊ ഉണ്ടല്ലോ.
ഉം.
ആഹ് ആഹ് പോയി വരു പോവ്യേ എപ്പഴു അങ്ങോട്ടു ഇങ്ങോട്ടും പോവാ അതോ എടുത്തന്നാണോ. തന്നെയാണോ
ഇല്ല ഞാൻ അങ്ങോട്ടു ഇങ്ങോട്ടു ഒക്കെ പോയി എനിക്കിപ്പോ ഭയങ്കരായിട്ട് വെശക്കുന്ന് എന്തെങ്കില് തിന്നാ കിട്ടിയാ.
ആഹ് എന്തെങ്കിലൊക്കെ എട്ത്ത് കഴിക്ക്.
ഇവിടെ ഒന്നു ഇരിപ്പേ ഇല്ല.
ആഹ് ആഹ് വീട്ടിലെന്തെ എന്തെങ്കിലും. ചോറെന്താ നർച്ച് കൊണ്ടോരാതെ കഴിക്കാൻ
ഇച്ചിരിയെ കയിച്ചൊള്ളൂ
ആണോ ആഹ് ആഹ് രാവിലെ എഴ്ന്നേറ്റ് ചോറൊക്കെ വെയ്ക്കോ?
ഉം
ആഹ് ആഹ് എവിടെ ജോലിയ്യുന്നെ അടുത്ത് തന്നെണോ അതോ ദൂരെ പോണോ?
അള്ളോയ് ദൂരെ പോണം. കൊല്ലം വെരെ പോണം
കൊല്ലത്താണോ
ആഹ്
ആഹ് കൊല്ലം നല്ല ദൂരൊം ണ്ടല്ലോ
ഉം
ബസ്സിലാണോ പോന്നേ?
ആഹ് ബസ്സിനാ ബസ്സിനാ
ആണോ ഓഹ് ആഹ് എന്താ വണ്ടി പഠിക്കാതെ വണ്ടി പഠിച്ച് കഴിഞ്ഞാ പൊയ്കൂടെ
ഓഹ് ഇനിക്കാൻന്നും വയ്യ
ആഹ് ആഹ് ആഹ് ആഹ് വണ്ടി എടക്കണം. വണ്ടി എടു
പിന്നെ യെന്നെ ഒരു ചായ കുടിച്ചിട്ട് വരായിരുന്നു.
ചായ ആഹ് പോയി ചായ ആഹ് പ്പോ അവടെ കടയൊക്കെ ണ്ടോ?
ഓഹ് ഇവിടെ കടയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആളില്ലാത്തോണ്ട് ഞാൻ പിന്നെ എന്തോ വേണോന്ന് ആലോജിക്കുവാ
ആണോ
ഉം
വേറെ കൂട്ടാര് ആരും ഇല്ല.
ഓഹ് ഇല്ല അവരെ എല്ലാരും പൊറത്ത് പേയേണ്.
ആണോ. ഓയി ആഹ് ആഹ് ആഹ് ആഹ് ആഹ് വീട്ടിലാരൊക്കെ ഉണ്ട്?
വീട്ടീ ഞാനും അമ്മ അച്ഛാ അനിയൻ ചേട്ടൻ.
ചേട്ടൻ ആഹ് അവടെ ഹാ ഭർത്താവിന്റെ വീട്ടിലോ?
ചേട്ടനും ചേട്ടൻ്റെ യേട്ടനും അമ്മയും അച്ഛനും
അമ്മെ അച്ഛനും ആഹ് ആഹ് ആഹ് അവർക്ക് ജോലിള്ള രാണോ എവിടാ എല്ലാരും വർക്ക് യ്യ്ന്നേ.?
ആഹ് അവരെല്ലാരും ചുമ്മാ വട്ടം കർങ്ങി നടക്കുന്നെ യ്കാരം.
ആണോ.
ഉം
ആഹ് ആഹ് അവടെ വീട്ടിലോ? ഇയാൾടെ വീട്ട്ലോ?
എൻ്റെ വിട്ടീ,, അച്ഛനും അമ്മയും ഉണ്ട്.
ഉണ്ടോ ആഹ് ആഹ് ആണോ എല്ലാരും വിളി ക്യോ. സുഖായിട്ടിരിക്കുന്നോ?
ആഹ് വിളിക്കും വിളിക്കും. സുഖായിട്ടിരിക്കുന്ന് ണ്ടായി.
സുഖായിട്ടിരിക്കുന്നോ? ആഹ് ആഹ് ആഹ് മഴയൊക്കെ ഉണ്ടോ ടെ.
ആഹ് ഉണ്ട് ണ്ട്.
ഉണ്ടോ. ആഹ് ഇവിടെ നല്ല മഴെയിര്ന്ന്. മഴ കാര്ണം നമുക്ക് ഹൊഹ് വെളിയിലോട്ട് എറങ്ങാം പറ്റാത്ത അവസ്ഥായാര്ന്ന്.
ഉം ഇപ്പ നല്ല മഴക്കൂള്.
ആണോ ആഹ് അത്രേം ദൂരം പോവണ്ടേ ഇനി തിരിച്ച്.
ഉം
ആഹ് ആഹ് നിങ്ങളെ നിങ്ങടെ എങ്ങനെ കൺ എങ്ങനെയാ ആഹ് സ്നേഹി ച്ചായ്ർന്നോ കല്ല്യാണം കഴിച്ചെ അതൊ
ല്ല നമ്മളല്ലാതെ വീട്ടാരായിട്ട് നടത്തിയത് അല്ലാതെനമ്മളെയൊക്കാര് കെട്ടുന്നു
ബ്രോക്കർമാരായിരുന്നോ
എല്ലല്ലാ, ബെന്തുവാ
ആണ്ബന്ധുവാണോ, ബന്ധുവിന്റെച്ചങ്ങനെനടത്തിയതാണൊ ഇത്രയുംനല്ലദൂരം ആഹ്അമ്മേ അച്ഛനൊക്കെ വരാറുണ്ടോ
ആ ഉണ്ട്ഉണ്ട്
ഉണ്ടോആഹ് ആആആ അവര് വരാൻതന്നെഒരുദിവസം കഴിയത്തില്ലേ ഇത്രേ ദൂരംവരാൻ
ആഹ്കഴിയുംകഴിയും
അവര് ട്രെയിൻകേറിക്കഴിഞ്ഞാല് അന്ന്തന്നെവരുവോഅതോപിറ്റേ ദിവസംഎത്തോ
അവര് വണ്ടിയിലൊക്കെഇങ്ങ് വരുത്തേഒള്ളു അങ്ങനെഒന്നുഇല്ല
ആണോ, ഇത്രയുംദൂരത്തിലക്കെ വണ്ടിഓടിക്കണ്ടേ അച്ഛൻവണ്ടിഓടിച്ചൂളൂ ഓടിക്യു ആഹ്ആഹ്അഹ് അമ്അമ്മക്കെത്ര വയസ്സുണ്ട്
അമ്മക്ക്അമ്പത്തീ
അ അൻപത്തിരണ്ട് വയസ്സോ
അമ്പത്തൊന്ന്
അമ്പത്തൊന്ന്ഓആആആആ അമ്മജോലിക്ക്പോവുന്നുണ്ടോ
ആഹ് അമ്മതൊഴിലൊറപ്പിനോവും
തൊഴിലൊറപ്പിന്പോവുന്നുണ്ടോ. ആഹ് വെറുതെ വീട്ടിലിരിക്കണ്ടാലോ അപ്പംജോലിക്കൊക്കെ പോവുന്നയല്ലേ നല്ലെ അച്ഛനെന്തെങ്കിലുംഅച്ഛൻ വർക്കിന് പോവുന്നില്ലേജോലിക്ക് പോവുന്നില്ലേ
അച്ഛന്പോവും, കൊറഎന്തേലും കൂലിപ്പണിയൊക്കെഉണ്ടെങ്കിലേ പോവ തൊള്ളൂ, അല്ലെങ്കിഅച്ഛനും പോത്തില്ല മഴയൊക്കായതോണ്ട് പണിയൊന്നുല്ലല്ലോ
ഇന്ന് വിളിച്ചോ, സുഖവായിട്ടിരിക്കുന്നോഎല്ലാരും.
ആഹ്എല്ലാരുംസുഖവായിട്ടിരിക്കുന്നു
ആണോ ആഹ് അവിടെഎങ്ങനെയാവീടെവടെ എവിടെവീട് റോഡ്സൈഡിലാണോഅതോ
ആഹ് റോഡ്സൈഡിലാ
ആണോ വണ്ടിയൊക്കെപോവോ ബസ്
ആഹ് വല്ലപ്പോഴു ഒക്കെ, എവിടെ മെയിൻറോഡിലേക്കെന്തെലും കൊഴപ്പണ്ടെങ്കി മാത്രെ ഓട്ടൊള്ളൂ
പോവത്തുള്ളൂ ആഹ്,, അപ്പം രാവിലെ ജോലിക്ക് വരുമ്പം മണ്ടിയൊക്കെകിട്ടോ
ആഹ് കിട്ടും കിട്ടും
കിട്ടും ആഹ് ആഹ് ഭർത്താവെവിടെയാ വർക്കെയ്യന്നെ
ഹാ കൊച്ച് ഈകമ്പനീലഇക്ക് അയില് കറക്റ്റ് ഇതൊന്ന് അറിഞ്ഞുടാ
ആണോ ആഹ് ഓഹ്പേരൊക്കെചോയിച് പെക്കണ്ടേആരെങ്കിലുംചോദി ക്കും നമ്മളെന്നാ പറയാ
ആഹ് ചോയിച്ചപ്പോന്നും പറഞ്ഞിന്നില.
ആണോ ആഹ് ഉം ഉം ഇന്ന് വിളിച്ചോ ഭർത്താവ് വിളിച്ചോ
ഇല്ലില്ല വിളിച്ചില്ല
വളിചില്ലേ ജോലി തെരക്കിലായിരിക്കുംല്ലേ
ഇല്ല ഞങ്ങളങ്ങനെ വിളിക്കാതൊന്നില്ല
ആണോ അയ്യോ ആഹ് ആഹ് ആഹ് പിന്നെന്തോണ്ട് ഇന്ന് എന്തൊക്കെയുണ്ടായിരുന്ന് കറി
കറി ചൂരാ മീനാ മോര് തൈര് ചമ്മന്തി
ചമ്മന്തി ഉം രാവിലെ എഴുനേറ്റ് എല്ലാം വെക്കണ്ടേ
ആ വെക്കണം വെക്കണം എല്ലാം ഉണ്ടാക്കണം
ഓ അപ്പൊ എത്ര മണിയാകുമ്പോ എഴുന്നേക്കും
ഒരു നാല് നാലര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കും
ഓ എഴുന്നേക്കുവോ ഇപ്പൊ നല്ല ക്ഷീണം ആയിരിക്കുവല്ലോ
ആ ആണ് ആണ് എന്താ ചെയ്യാനാ നമ്മളെ എണീട്ടില്ലെങ്കി എങ്ങനാ
ആഹ് ആഹ് സത്യാ ആഹ് നമ്മൾ എണ്ണീട്ടില്ലെങ്കിൽ എങ്ങനാ
ഉം
ചോറ് കൊണ്ടൊണ്ടായോ ജോലിക്ക് പോകുമ്പോ?
ഉം
ആഹ് ആഹ് അവിടെ അമ്മയും അച്ഛനും ഒക്കെ എങ്ങനെയുണ്ട് നല്ല സ്നേഹമാണോ?
ആ സ്നേഹാ ഭയങ്കര സ്നേഹാ
അ ആഹ് ആ ഹ പിന്നെന്തോ ഹേ ഏഹ്
ആഹ് അവരുടെ സ്നേഹം കൊണ്ടങ്ങ് മൂടുവാ എന്ത് പറയാനാ
ആണോ ആഹ് ആഹ് അങ്ങനെ തന്നെ പോകട്ടെ മുമ്പോട്ട്
ഉം
അഹ് ആഹ് വീടിന്റെ സൈഡിൽ കായലൊക്കെണ്ടന്ന് പറയുന്ന് കേട്ടല്ലോ
ആഹ് ഉണ്ടുണ്ടുണ്ടുണ്ട് വലിയ കായലാ
ആഹ് അവിടെ ഹൗസ് ബോട്ടൊക്കെ പോണ് ആണാ
ആണാണ് അവിടക്ക് അയിലേക്കോടൊക്കെ പോകും
ആഹ് നിങ്ങടെ വീട്ടിൽ നിന്നന്നെ കാണാൻ പറ്റോ
ആഹ് ചിലപ്പോ അത് ഓരം ചേർന്ന് പോകും ഒരു തവണ ഓരം ചേർന്ന് പോകുന്ന കണ്ട്
ആണോ
ഉം ഞാൻ ചോറ് കഴിച്ചോണ്ടിരുന്നോണ്ട് അങ്ങോട്ട് പോകാൻ പറ്റി
പോകൻ പറ്റത്തില്ലേ അഹ് അ അ ആഹ്
അവിടെ മീൻകാരോ എല്ലാം വല സൈഡിലോ നടുക്കോട്ടൊക്കെ ഇട്ടേക്കുന്നെങ്കിൽ അവര് അരിവ് ചേർന്നേ പോകത്തുള്ളൂ
അ അ ആ മീനൊക്കെ കിട്ടാറുണ്ടോ
ആ കിട്ടുംകിട്ടും
കിട്ടോ ആ എന്നും കിട്ടോ മീനൊക്കെ വലിയ മീനൊക്കെയാണോ
ആഹ്
കിട്ടൂല്ലയോ അപ്പൊ മീന്റെ മീൻ കഴിക്കാല്ലോ എപ്പഴും അ അ ആ ആ അവിടുത്തെ അമ്മ ഇവിടെ വന്ന് നിൽക്കാറില്ലിയോ
ഇല്ലില്ല
ഇല്ലയോ ഓ ജോലിക്ക് പോകുന്നത് കൊണ്ട് നിക്കത്തില്ലായിരിക്കുംല്ലേ അ അ അ ആ അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് കൊറേ ആയോ വീട്ടിലോട്ട് പോയിട്ട്
ആ കൊറെയായി
ആണോ ഇത്രയും ദൂരൊ- ഒക്കെ ആയത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് വരാനും ആഹ് ആഹ് ആഹ്. അവരെപ്പഴും വിളിക്കുവോ?
ആഹ് വിളിക്കും.
ആണോ ആഹ് ആഹ് ആഹ് ആഹ്. അനിയൻ വിളിച്ചോ?
ഇല്ല.
ഇല്ല്യേ ഓഹ് ഔ. ആഹ് അനിയനും അനിയൻ ജോലി ചെയ്യൂവല്ല്യോ?
അല്ലവൻ പഠിക്കുവാ.
പഠിക്കൂവാന്നോ എവിട്യാ വേറെ സ്ഥലത്താണോ അതോ അവിടെ തന്നെ നാട്ടി തന്നാണോ?
ആഹ് അവനങ്ങ് വേറൊര് സ്ഥലത്താ സ്ഥലം കറക്റ്റ് അറിയാൻ വയ്യ.
ആണോ ആഹ് ആഹ് ആഹ് ആഹ്. അനിയന്റെ പേരെന്തുവാ?
ഏഹ് അച്ചു.
ആണ് ഓ ഓ ഓ ഓ ഓ. ആഹ്. ന്നാ ശെരി, ആഹ് വേറെ എന്തോണ്ട്?
വേറെന്നും ഇല്ലടെ ചേച്ചി.
ആണോ ആഹ് ശെരി ആഹ് ശെരി എന്നാ.
ആഹ് ശെരി.
ശെരി ശെരി.